ആ ഹലോ സ്ലലം ലൈക്കും ഓ ഓ. കേക്കന്ന് നന്ത ഫുഡെയ്‌ച്ചോ.
ഓ ഫുഡൊക്കെ കയിച്ച്.
എന്താർത്താനോ ഓർമ്മ ഉണ്ടോ. നമ്പർ സേവ് ഉണ്ടായിന്യോ.
സേവ് ണ്ടല്ലോ.
ആ ഉം പ്പ ആ പരിപാടൊന്നുംല്ലല്ലോ.
ഇല്ല്യാല്ല.
തൊക്കെ അതോട്കൂടി അവസാനിച്ചില്ലോ.
ഉം അതന്നെ. വേറെന്തൊക്കാ.
നല്ല.
ങ്ങളെ ഫുഡൊക്കെ കയിച്ചോ.
ഫുഡ കഴിച്ചു കയക്കുന്നേള്ളു വഴകിപ്പയി. ഉണ്ടാക്കിയ എന്താ പരിപ്പ് മുളട്ട് മത്തി പൊരിച്ച്.. പച്ചക്കായ പെരിച്ചി അങ്ങനെക്കെ നാടൻ ഫുഡുകൾ.
നാടൻഫുഡ് അതന്നെ ഇതുവരെ. ബീഫലല്യേനോ ഇപ്പൊ നാടഫുടൊക്കെ മതിയല്ലോ.
യിക്കോ തൊടങ്ങാണല്ലോ ങ്ങൾന്താ ഇണ്ടാക്കല്.
രെ രെസല്ലല്ലോ.
ഒരു രസൊല്ല മത്തി വാങ്ങീട്ട് പിന്നെ ഇട്ടാളുടെലോവെച്ച് തിന്നാന്നൊള്ളൂ.
ആ മത്തി മത്തിക്കല്ല രസ ഇപ്പൊ ആരൊന്ന് പറഞ്ഞിന്നലോ എന്റെ രസള മത്തി ഇറങ്ങീണെന്ന്.
ഉം ഉം നലേംമന്യാനും വാങ്ങിന്ന ഒരു രസൂല്ല ഇവിടെ ആരും കൂട്ടണല്ല പിന്നെ ഞൻ. ൻ തനെ കൂട്ടിട് തീർക്ക.
ഹേ ഹേ. ഞാൻ പിന്നെ മാ മീൻ വ മീന് ഞാൻ രണ്ട വട്ടംന്ന് ചെമ്മീനാ വാങ്യെ. ഏർ പിന്നെ ചെമ്മീന ഉള്ളൂ ഓലട്ത്ത്. ൻ പിന്നെ ചെമ്മീൻ വാങ്ങി പിന്നെ കണമീനാണ് കണമീന ഒന്നും തോലൊളിക്ക ആവൂല. മറ്റേ തോല് പോക്കണല്ലോ ആ മുള്ളൊക്കെ കുടുങ്ങിയാ ആ ആകെ വിഷയാവും.
ഉം ഉ ചെമ്മീൻ വാങ്ങിയായമേ കൊറെേ സമയം ഇരിക്കും വേ
അത് തോല ഒളിച്ച. പിന്നെ ഇണ്ടാവൂല ഒരു ഇത്തിര്യാ കിട്ട.
കിടോ പനി എടുത്തത്ര ഇണ്ടാവൂല്ല.
ണ്ടാവൂല ആ പിന്നെ രസുണ്ടാവും പൊരിച്ചാലോ ഫ്രൈ ആക്കിയാലൊക്കെ.
രസം ഇണ്ടാവും രസം ഉണ്ടാക്കണ കുറച്ച് സമയ എടുക്കും. അതെ. ങ്ങളെ വീട്ടിൽ അമ്മണ്ടായിക്കോ.
ആ് രണ്ടമാരുണ്ട്.
ആന്തല്ല ഓനെ കൂലിയിട്ടട്ടെ. രണ്ട്മ.
ഉ എന്ന എന്നെന്നാ. അ ഉമ്മവിടെണ്ട ഞ എന്റെമ്മമ്മനപ്പന്ന് വന്നതാ.
ആ ആ.
അപ്പൊ ഉം രണ്ടാളി നോക്കാുള്ളൊര അവസരം കിട്ടറന്നന്നെവല്ല്യട്ടലല്ലേ.
മക്കള് ഉസ്കൂൾ പോയക്കും.
ഉം മോൻ പിന്നെ മോം ഒരാളെ ഉള്ളു. ഒരാള് പിന്നെ ഇവിടെ ഇണ്ടാവൂല ഇക്കി രണ്ടാളള്ളേ.
ഹ ആ ആ ആ.
ഒരാൾ പിന്നെ പഠിക്കുന്നോട്താടെ നിക്കലാണ് ഓൻ ലീവിന് വരുമ്പോ ഉം പെരുപാടി അടു ശന ഞാർ പരിപാടി ഉണ്ട് പാട്ടും പ്ര പ്ര സംംഗമൊക്കെ പരിപാടി വരുന്നുണ്ട്
ആഹ ആഹ ആഹ ആഹ ആ സാഹിത്യോത്സവാ ഉ ഉ ഓ ശരി പാടുന്ന കാാടാ പാടുന്ന ആളാണോിക്ക
അല്ലല്ല പ്രസംഗത്തിന്റെ ആളാ പ്രസംഗത്തിന് ട്രസ്റ്റ് ഉണ്ട്
ആഹ്ഹ ഉശ
പിന്നെ അയിന് പരിപാടിക്ക് വരണ്ട് പിന്നെ മാസത്തിലാണ് ലീവ് ഇണ്ടാവുക
ആആ ആ മസിലോ എത്രയോ മൂന്ന് ദിവസോ
ഇല്ലല്ല വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പ പിന്നെ അവർക്ക് ക്ലാസ് ഉണ്ടാവില്ല ശനിയാഴ്ച ക്ലാസ്സുള്ളത്സം ശനിയാഴ്ച സ്കൂൾ വിട്ട ഇങ്ങോട്ട് വന്നാല് പിന്നെ ഞായാഴ്ച ദിവസംണ്ടാവും തിളഴ്ച രാവിലെ പോകണം ആ അവക്ക് വെള്ളി അവിടെ ലീവ് ആയതോണ്ടേ പിന്നെ പിന്നെ വില നാട്ടു പോണ ആ സമയം വി വിച്ച്ത ഓരോടും പറയും മാഷമാരോട് പറയും ബക്ക് ഇങ്ങനെ ലീവ് കൊടു ക്കണംന്ന് അപ്പൊ അതിനനുസരിച്ച് വെള്ളി എടുത്തിട്ട് ശനിയവർക്കു ലീവ് കൊടുക്കു ആ ഒരു ലീ മാസ ലീവിന്റെ സമയം ആവുമ്പോ ഹലോ ഹലോ ഹലോ ഹലോ പോയോ ഹലോ